ആ പാവണ്ടവ്ടെ ആ
ഏ
അല്ല ബാവണ്ടവടെ
ഏഹ്
ബാവണ്ടവിടെ.
ഇല്ലേ വാവ പോയില്ലേ നീപോയതൊന്നും അറിഞ്ഞില്ലേ?
ഗൾഫുക്കോ?
ആ ബാവ പോയിട്ട് നാലഞ്ചു മാസായില്ലേ.
ഗൾഫ്ക്ക് പോയാ ഞാൻ വിചാരിച്ചു വണ്ടി പോവണ്ടല്ലോ അങ്ങട്ടാ കേറി പോ
ഏഹ്
ഉം അവിടെ എന്താ പണി
അവിടെ വണ്ടിയിലേ ഡൈവറായിട്ടേ പോല ഇപ്പൊ പണി ഇല്ല പണിന്ന് ഇറങ്ങീഞ്ഞ് വേറെ പണി കിട്ടീട്ടാണോ
ആഹ്
ഉം പിന്നെ എന്തൊക്കെണ്ട് വർത്താനൊക്കെ.
പിന്നൊക്കെ അല്ലേ?
ആഹ് നിങ്ങക്കാടെ ലോ ഇതുണ്ടല്ലോ താ സെമീൻ പൂൾ അവടക്കൊന്നും പോവാനില്ല സെമീൻ പൂൾക്ക് ഒന്നും.
ഇപ്പം രണ്ട് മൂന്നൂട്ടം പോയിട്ടുള്ളൂ ഒന്ന് ചങ്ങാഴ്ചാളെ കൂടെയും പിന്നെ ഒന്ന് ഏർ ഉമ്മാന്റെ കുടിന്ന് എല്ലാരും വന്നപ്പൊ അങ്ങനെ പിന്നെ പൊന്ന് പിന്നെ ഞങ്ങള് എല്ലാരും കൂടി അങ്ങനെ
പോയിട്ടുടൂല്ലേ.
ആഹ് അല്ലാന്ന് പോല്ല്യ. നിങ്ങളെല്ലാരും വന്നേന് പറഞ്ഞേ.
ആഹ് ഞങ്ങള് ഒരീസം എല്ലാരൂടി വന്നീനി അന്തിക്കേനി അ അപ്പുറത്തല്ലേ ആ നമ്മളെ ഭാഗല്ലല്ലോ മറ്റേ റോഡല്ലേ അപ്പൊ ഞങ്ങള് വണ്ടി തനിഞ്ഞത്.
ആഹ
ഞാനും ഞാൻ വണ്ടിയ എടുത്ത് പിന്നെ ജിത്ത് എടുത്ത് പിന്നെ പ്പപ്പാന്റെ വണ്ടി എടുത്ത് പിന്നെ ഞാന് ഞൻ ഇതേപോലെ എടുത്ത്
ആഹ
ആഹ അ ഞങ്ങള് ഇന്ത്യോളും ജിത്തും ഓൻ്റെ വണ്ടിമല് ഇൻ്റെ പൂമോളേ കുട്ടികളൊന്നും വന്നിലേന്നു നാ പോ വ ജോലൊക്കെ പോലെ അങ്ങനത്തെ ഒരു ഉള്ള പറഞ്ഞ മൾക്ക്ന്നിട്ട് പിന്നെ നമ്മള വരിക്കും ഉള്ള ആ നാത്തൂനു ആ നാത്തൂനൊക്കെ ഇ ണ്ടായിന്ന്
ഉ
അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കുടിക്കാനൊക്ക ഞങ്ങ ടി കുട്ടിോള അറില്ല കുട്ടിോളന് അവിടുന്ന് ഉൽപ്പെറ്റുന്ന പോല ഡ്രസ്ന്നും നിർത്തില്ലോ ഇോമ്മോട് ഡ്രസ് എടുക്കാ പറഞ്ഞൂല്ല പൂമോ എടുക്കാൻ പറഞ്ഞേ പൂമോ ഞങ്ങ എടുത്ത് അല്ല പൂമോണല്ലൂ വത്തി ബട്ക്ക വർ ഇിക്കറ ജബി പോരുമ്പോളേ കൂട്ടി പോവതേന് അപ്പൊ പിന്നെ എർക്കാൻ കഴിില്ല അപ്പോട് വിളിച്ചില്ല നിങ്ങളട് ആ ഞങ്ങളവിടെ ഇല്ലാന്നറിഞ്ഞ് ഞങ്ങള് വിളിച്ചില്ലോക്ക് ആക്ക്
ആഹ് ഞങ്ങളവിടെ മുസ്ലിരങ്ങാടില്
എ കുളിച്ചാ ഇപ്പൊ എപ്പി കുളിച്ചീനി
ആഹ
പച്ചപ്പോ പിന്നെ കല്യാണ ഉണ്ട് പറഞ്ഞ അവിടെ അടുത്ത് കല്യാണ ഉണ്ട് കുഞ്ഞാപ്പൂരുണ്ട് ആഹ വല്ാണ്ട പിന്നെഞങ്ങൾ വിപ്പക്കണ്ടല്ലേച്ചാ ഞങ്ങള്ൾ പോകുന്നില്ല പിന്നെ എന്ായിരുന്നു
ആഹ അത് മച്ച പറ
മുഷ്യാങ്ങാടി നിന്നൊക്കെ വന്നതിന്റെ വേഷാണ് നമ്മ ഉഷ്യാങ്ങാടി നിന്ന് പിറ്റിയന്ന് തന്നെ വന്നണല്ലോ
ആഹ ആഹ ഞങ്ങള് പിറ്റേന്ന് വന്ന ക്ണ്
ആഹ
അല്ല ഞങ്ങ അന്നല്ല പോയി ഞങ്ങള് പിറ്റേന്നാ പോയിന് പിന്നെ നിങ്ങള് എന്നപ്പോ വന്നേ നിങ്ങള് അയിന്റെ പിറ്റേന്നാ വന്നേ പെരുന്നാളിൻ്റെ ഹലോ? ഹലോ ആ ആ ആ ഇപ്പൊ കേക്കണ്ട്.
നിങ്ങളേ പെരുന്നാളിൻ്റെ അന്ന് തന്നെ പോവുന്നറിങ്ങിയല്ലോ ഇവിടെ വന്നതിന്റെ ശേഷം
ഞങ്ങള് ഏ ഞങ്ങള് പി ഞങ്ങള് എന്ന പോയേ?
അന്ന് തന്നെ ഇങ്ങനെ പോയ എന്നിട്ട് പിറ്റേന്നനെ പോരുന്ന് പറഞ്ഞേ അങ്ങനെന്തല്ലോ പറഞ്ഞത്.
ആ അന്ന് രാത്രി പോയിക്കാണ്ട് ആ. ആ അവിടുന്ന് വന്നട്ട രാത്രി പോയത് ആ.
ഞാൻ പോരുന്നു പറഞ്ഞു അപ്പൊ നിങ്ങള് എത്തിയണ്ടാവന്നുള്ളതില് ഞങ്ങള് വിളിച്ച് ലഎല്ലാരും ഉണ്ടായിനി. ഉമ്മും മുമ്പി മോളല്ലാവരും ഉണ്ടായിപ്പന്ന ഞങ്ങൾ ഉച്ചക്കാണ്ട് പോരച്ചെന്നപ്പോ
ആ.
എന്ത പരിപാടി ണ്ട് ന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ആരും പോന്നുന്നില്ലേന്നെ.
ആ.
പിന്നെ അന്ന് തന്നെ ഞങ്ങൾക്കും എല്ലാവർക്കും പോവും വേണം. അങ്ങനെ തോന്നുന്നുണ്ട് എന്താണ് നിക്കാ തോന്നൻ ടൈമില്ല. പിന്നെ വരണ്ട് ആ പിന്നെ വരണ്ട്ന്ന് പറഞ്ഞിന്നു
വരില്ലേ ഒരുസം? ഹലോ? ഹലോ? ഹലോ?
കേക്കണില്ലേ നീ?
ഇല്ല. ഇപ്പ കേക്കണ്ട്. ഹലോ? കേൾക്കണില്ല.
ഇപ്പകേക്കണ്ണ്ടോ?
ആ ഇപ്പാ കേക്കണ്ണ്ട്.
ജിത്തുന് പത്താം ക്ലാസ് അല്ലേ അപ്പൊ ഓന് ട്യൂഷനും കാര്യമായിട്ട് ഇ ഇപ്പൊ തീരെ പോരാൻ കഴിയില്ല.
ആ ഇനി ഓൻ്റേത് കയ്യേണ്ടി വരും.
ആ ഇനി ഓന്റെ കൈയേണ്ടി വരും.
ഉം ഇനി പ്ലസ് വൺ അഡ്മിഷൻ എടുക്കുമ്പോ കൊറെ ഒഴിവുണ്ടാകും.
ഏ?
അല്ല പ്ലസ് വണ് അല്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കൊറേ ഒയിവുണ്ടാകും.
കൊറേ ഒഴിവ് ഇണ്ടാവും പക്ഷെ ഒരു സ്വസ്ഥ ഉണ്ടാവൂല്ല റിസൽറ്റ് നമുക്കൊരു കൊഴപ്പുണ്ടാവില്ല റിസൾട്ട് വന്നാലല്ലേ നമ്മുക്ക് ഒഴിവുണ്ടാവുള്ളു. പിന്നെ എങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിലും വല്യ ടെൻഷൻ നമ്മക്ക്
ആ ഓർക്കോരു കൊഴപ്പ ഉണ്ടാവു
ആ. എന്താപ്പ കാട്ടന്ന്. ഇപ്പൊ പഠിച്ചി കിട്ടിയ മതി നമ്മള് ഈ റിസ്ക് എടുക്കണൊനെക്കെ ഓൽക്ക്‌ അതിനുള്ള ഗുണം ഉണ്ടായാ മതിയായിന്ന്. പത്താം ക്ലാസ് തന്ന എഴുതിലാണ് ഭാവി തീരുമാനിക്കലേ.
അങ്ങനെ വരില്ല. പത്താം ക്ലാസ് പത്താം ക്ലാസ് സ്കൂളിൽ വിട്ട മാത്രം മതി.
അല്ല നമ്മള് എന്ത് നമക്ക് ജോലിക്കും എന്തിന ആയാലും ഫസ്റ്റില് ഇത് എന്താ നോക്കുള്ളൂ നമ്മൾക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്ന്നല്ലേ ആദ്യൊന്ന് നോക്കലേ
ആ എ പ്ലസ് വേണനൊന്നുന്നില്ല അങ്ങനെ ഇതായാ മതി ജസ്റ്റ് പാസ് പറ്റില്ല. കുറച്ചൊക്കെ ഒന്ന്
ആഹ് കൊറച്ചൊക്കെ വർക്ക് കാണും. അതാ അങ്ങനെ ഒള്ളള്ളപ്പോ പറയല് നമ്മളെ ഭാവി തീരുമാനിച്ച ടൈമിലാണല്ലോ പത്താം ക്ലാസ്
ങാ
പിന്നെ സ്കൂൾ കിട്ടണെങ്കി ഇനി ഇപ്പൊ പത്താം ക്ലാസ് പത്ത് എ പ്ലസ് കിട്ടിയാലും ചിലർക്ക് സ്കൂൾ കിട്ടണങ്കി
ആഹ
പിന്നെപ്പ നീ കിട്ടീലേക്ക് പറയും അപ്പൊ പൈസ കൊടുത്ത്ന്ന് ഇപ്പ മോട് പഠിപ്പിക്കാകയില്ല
ആഹ അത് കിട്ടിയകാരം. ഞങ്ങളെ സ്കൂളിലൊക്കെ ഇപ്പോ ബോയ്സിനാണ് പ്രയോറിറ്റി കൊടുക്കണേ. ബോയ്സ് വേഗം കിട്ടും.
അത് ഞങ്ങളുടെ ആദ്യം ഗേൾസ് ഓൺലി സ്കൂൾ അല്ലേനെയോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്താ ബോയ്സിനെ കേറ്റാൻ തുടങ്ങിയെ. അപ്പൊ കൊറ കുറച്ചു ബോയ്സൊള്ളേനി. കുറച്ചു ബോയ്സിനേ കേറ്റിയിട്ടുള്ളൂ. അപ്പം നാട്ടാർക്ക് എല്ലാർക്കും പരാതി എന്താ ബോയ്സിനെ കേറ്റണില്ലരാണ്ട്. അപ്പൊ ഇപ്രാവശ്യം മുതല് ബോയ്സന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം. ഗേൾസിനെ കൊറച്ച്
ഏയ്
അപ്പൊ അവിടൊക്കെ ബോയ്സിനെ കിട്ടിയ കാരം
ഉം ഇനിപ്പോ ഇവിടെ അങ്ങനെ അറിയില്ല. എവിടെ ഇനും രണ്ടും കണക്കന്നെ ഇപ്പൊ അവന് ഈ ട്യൂഷൻണ് അവന് കിട്ടിയില്ലേനു
ആഹ
പിന്നെ പറഞ്ഞഞ് പറഞ്ഞഞ് പറഞ്ഞു ഞങ്ങള് പോകാൻ കഴിയില്ല എപ്പഴ എവിടെ അടുത്ത് ഇവിടെ വീട്ടിലാരും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ ശേഷമാണ് ഒരു സമ്മിച്ചു തല്ലേ ആയിക്കോട്ടെ ഞങ്ങള്െ വിടിക്ക കണട്ട കണാഴ്െ ഒരു ഒഴിച്ചു ചെയ്രുത് ചായയൂത്തിന് വിഴിച്ചിണ് അവോട് പറണക്കാനാട്ട പിന്നെ ഇനി ഇപ്പ ഈ ഫസ്റ്റിലേക്കെ കുട്ടികൾണ്ടാവുള്ളു കുറച്ചു കഴിയുമ്പോ കുട്ടികള് കുട്ടികള് ഓയിഞ് ങ്ങനെ പോരോടുന്നു
ആഹ അത് ചെിലപ്പോ ചിലർക്ക് ക്ലാസ്സ് മനസ്സിലാവാത്ത അങ്ങനെയൊക്കെ ഉണ്ടാവും
മനസ്സിലണ്ടാവ പിന്നെ ആ അവിടെ ഒരു മു ത്തമാരെ മുോള കൂട്ടിണ്ട് ഇപ്പൊ ഇക്കുറി ഫുള് എ പ്ലസ് വാങ്ങിയണണ്ട് ഓന ഇതേമാരി ഇത്ത ക്ലാസ്സിില് അവിടെ പിത്തരായിട്ട് കുട്ടികളൊന്നും അടങ്ങിക്കൊണൊന്നും ഇല്ലണ്ട് വെച്ചല്ലണ്ടോ നിന്ന നിർത്തിന്നെ ഷോപ്പി ഓൺലൈൻ ആയിി എത്ര പൈസ കൊടുത്താട്ട്
ആ ആ എന്റെ അമ്മോനൊട്ടി ഓൺലൈനിലായിട്ട് പഠിച്ചക്കണിയ എത്രോ പൈസടുതണ്ട്
ഇ ഇതേവരി ഇങ്ങനത്തെൊരു കോയിിച്ചണ്ട് ഇത് വന്നട്ട ഇന്ത്യൽ വന്നീന് തക്ലാസിന്റെ പറ്റി ചേർത്തിട്ടൊന്നുമില്ല
ഉ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അങ്ങനത്തലൊക്കെ ചേർത്തയാൽ മതി എന്നക്കെ നല്ല ഇതുണ്ടോ ഉ പൈസ ഇണ്ടോ
ഓ അൂടെ പലീക്ഷക്ക അടുത്ത വരുന്ന അതിലൊക്കെ
ആഹ
ള്ള കാലത്ത് ചെപ്പോ ഉണ്ടാവല്ലോ ഒരു മാസത്തിന്ന്നൊക്കെ പറഞ്ഞട്ട്
ആഹ
അങ്ങനെക്കെ ഒത്തു നോക്കണം ഞമ്മള് വി തല ഓടി നോക്കാ നഞമ്മള് പഠിപ്പിച്ചില്ലന്ന് പറയണ്ടല്ലോ പറിച്ചല്ലേ പിന്നെ ഓല ചട് അങ്ങനൊക്കെയ പറയണ്ട്
ഉം
പിന്നെ പ ത്തായിട്ടൊന്നും കാര്യമില്ലല്ലോ ഓൽ ക്കാണ് സ്വന്തം തോന്നണം പഠിച്ചാൻ.
ഭാവന വേടില്ല.
ഭാവനെ പേടിയുള്ളൂ. പിന്നെ കളിയില്ലേ ഞാൻ ആഹ് ഇപ്പച്ചിയോട് പറയിട്ടോന്ന് പറുമ്പോളാണ് ഓന്‍ പിന്നെ പഠിച്ചോളും. അല്ല ഒന്നും പോൽക്ക് പേടിയില്ല.
ആഹ് ഇവിടെ അങ്ങന്നെ ഉമ്മച്ചി ഒന്നും ആർക്കും പേടിയില്ല.
ആഹ് ഇനി എപ്പോളും ഇങ്ങനെ ആറ്റി തൊളിച്ച ആളി ഇള്ളോണ്ട് ഒരു വെലയിലാക്കി. ഞാപ്പവടെ കൊണ്ടേയ്ച്ചേ നമ്മളെ പോളും നമ്മളെ പ്പായ എപ്പോളും കൊട്ടും ഓലെ പ്പളെങ്കിലും കൊട്ടൊള്ളു അപ്പോലെ ഭയങ്കര പേട്യേക്കാരം. ആഹ് അങ്ങൻത്തൊലെന്നെ പേടിണ്ടാവൊള്ളൂ. ഇബം അങ്കണവാടി പോവേല്ലേ ചെർത്.
ഓന്‍ പ്പ എൽ കെ ജി ല്ലല്ലേ എൽ കെ ജി ആക്കീണ്.
ഏഹ്
ഉം
ങ്ങട്ട് പറ്യോ ഞാ നോമ്പോല്ക്ക്ണ വർത്താനൊക്കെ പറ്യോ.
ഏഹ് ആദ്യ നോമ്പ്നൊക്കെ പർഞ്ഞിനി ഞാൻ നോൽക്കുട്ടോ ഇപ്പച്ചിന്നെ വിൾച്ചെണെട്ടോ ന്നൊക്കെ പറിയും. ഇപ്പൊ ഈ നോമ്പ്ന്നൊന്നും പർഞ്ഞില്ല.
ഉം
ഓന് പിന്നെ സ്കൂൾക്കൊക്കെ പോവാൻ നല്ലഷ്ടാണ് പോയിട്ടില്ലെങ്കി നോലോൾച്ചും.
ഏഹ് പ്പസ്
ഉം ആഹ് എല്‍ കെ ജി ആഹ് ഏഹ് സ്ക്കൂക്കോണെഷ് ച്ചം ഇബടെ നിക്കൂല ബടെന്നാല് ഇമ്മച്ചി പോണ്ടാർഞ്ഞാലും നോലോൾച്ചും.
ഏഹ് അല്ലാ അംങ്കലവാടി പോയില്യേനോ ഓൻ ഒരെല്ലം പോയീന്യോ അതോ പോയിന്യോ?
ആഹ് കൊറെ പോയിനി നോമ്പിനാ പിന്നെ പോവാതായെ ഇമ്മച്ചി ക്ക് ആക്ക്യൊട്ക്കാൻ കയ്യാ ഏഹ് ഓനിഷ്ടേനി പോവല്
ഏഹ് മുണ്ടാത്ത അമ്മള് കാണുലേ ആള് മുൺ മുൺ
അം ആഹ് നല്ലോ വർത്താന ടീച്ചറിനോട്ക്ക നല്ലോ വർത്താനം പറിം പർഞ്ഞ്.
ഏഹ് അഹ് ചെലേ പൊതുവെ കുട്ടിള് പൊർത്ത്‌ എർങ്ങിയാല് ഇന്ന അയിക്കോട്ടെ ഇന്നാല്
ആഹ് ഇന്ന അയിക്കോട്ടെ ആഹ്.